സഖ തന്നെ അല്ലേ വൈകുന്നേരം കഴിഞ്ഞോ
ആ അല്ലോ അല്ലോ ഒക്കെ നല്ല വിശേഷങ്ങൾ സുഖം തന്നെയാണ് ആ ചായ കുടി കഴിഞ്ഞു ഇപ്പ രാത്രി ആവാനായി ഇപ്പോ ഇവിടെ ഞങ്ങള് ഇന്ന് ചായക്ക് നിങ്ങളിവിടെ പഴംപൊരി ഉണ്ടാക്കി വീട്ടിൽ തന്നെ പഴംപൊരി ഉണ്ടാക്കി നല്ല വീട്ടില ഉണ്ടാക്കി വെളിച്ചെണ്ണൊക്കെ ഉപയോഗിച്ച് പഴംപൊരി ഉണ്ടാക്കി അതുപോലെ പിന്നെ ഞങ്ങള്
ചായ പാല് പറഞ്ഞിട്ടുള്ള ചായ ഉണ്ടാക്കി അപ്പ നല്ല പാൽ ചായയും പൈപുരി ആണ് ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഓ പിന്നെ അതുമല്ല ഇവിടെ എന്നും വൈകുന്നേരം ചായ നിർബന്താ എന്താണ് ഇവിടത്തെ അവസ്ഥ അവിടെ ങ്ങനെ തന്നെയാണോ ചായ കുടി കഴിഞ്ഞോ
ആ ഇവിടെ ങ്ങള് ചായ കുടി കഴിഞ്ഞു ഞങ്ങള ഇവിടെ ചായക്ക് ബേക്കറി ആയിരുന്നു വേറെ ഒന്നും ഉണ്ടാക്കിട്ടില്ല ബേക്കറി മാത്രേള്ളായിരുന്നു പിന്നെ അതുപോലെ ഞങ്ങടെ ഉ ഇന്നലെ ഞങ്ങളെ വീട്ടില് ഗസ്റ്റ് ണ്ടായിരുന്നു അവര് കൊറെ ബേക്കറി അയ്റ്റംസ് കൊണ്ടിരുന്നു കൊണ്ടുവന്നിരുന്നു അപ്പൊ അതായിരുന്നു ഞങ്ങളന്ന് ചായക്ക് കൂട്ടിയത് അതുപോലെ പിന്നെ ബേക്കറിന്റെ കൂടെ നിങ്ങൾ പറഞ്ഞ പോലെ പാൽ ചായ ഇല്ലായിരുന്നു കട്ടൻ ചായ ഉള്ളായിരുന്നു ് പാൽ ഇവിടെ വീട്ടില ഇല്ലേനി പിന്നെ കൊണ്ടുവന്ന് വെച്ചതും ഇല്ലേന്പാൽ ചായയാണ് ഇഷ് ഇം പിന്നെ ഇവിടെ ഒരാൾക്ക് ഇവിടെള്ള എന്റെ ഒരു ബ്രദറിന് പാൽ ാൽ പറ്റൂല പാല് പറ്റ ലപാല് ല്അലർജിയാ പാ ല് കുടിച്ചാല് അപ്പമേത്ത് ശരീരത്തെൊ കെആകപ്പാട പൊതുും അപ്പ അങ്ങനെ പാല് ഇല്ല ഉപയോഗിച്ചിട്ടില്ല ഉപയോഗിക്കാറില്ല അധികം പിന്നെന്താ രാത്രിയൊക്കെയുള്ള ഭക്ഷണംൊക്കെ ആയോ
ആ അതെ അതെ രാത്രി ഉള്ള ഭക്ഷണംൊക്കെ ആയി ഇവിടെ ഞങ്ങക്ക് രാത്രി കെക്ക്ഉള്ളത് ഉച്ചക്കുള്ള ഫുഡ് ഉണ്ടാക്കുമ്പോ അതിന്റെ കൂടെ തന്നെ ഉണ്ടാക്കലാണ് പതിവ് രണ്ടും കൂടെ ഒരുമിച്ചുണ്ടാക്കും അപ്പൊ ഹ ഒരുമിച്ച് ആകും നമുക്ക് രണ്ട പണി എടുക്കേണ്ട ആവശ്യയില്ല ഇവിടെ ചോറും 'പിന്നെ തേങ്ങാ ചോ റെയ്ന് ഉണ്ടാക്കിന്ന് തേങ്ങാച്ചോറും ബീഫ് കറിയും
തേങ്ങാ ചമ്മന്തി ഉണ്ടായി തേങ്ങാ ചമ്മന്തിക്ക് ചെമ്മീനെ ക്കെ' ഇട്ടേണ്ട ഒരു ചമ്മന്തി ഉണ്ടാക്കൂലെ
അത് ഉണ്ടാക്കി അത് തന്നെ രാത്രികൾക്ക ഉണ്ട് നിങ്ങെന്താ രാത്രികൾക്ക് വേറെ ഉച്ചക്ക് വേറെ അങ്ങനെ ഉണ്ടാക്കാറാണ് പതിവ്
ള ആ രാത്രികൾക്ക് വേറെണ്ടാക്കും വേറെണ്ടാക്കാറി ല്യ അതുപോല രണ്ട പിന്നെ അക്കങ്ങ ബാക്കി ഇല്ലെങ്കിൽ നിങ്ങള് പിന്നെ മു ചപ്പാത്തിയോ അങ്ങനെ എന്തെലും ഉണ്ടാക്കോ ബാക്കിയില്ല എങ്കിൽ മാത്രം ബാക്കി ഉണ്ടെങ്കിൽ അങ്ങനെ റില്ല പിന്നെ ഞങ്ങ ഇന്ന് ഇവിടെ ആ ബിരിയാണി ഉണ്ടാക്കി ബിരിയാണി ചേി ബീഫ് ബിരിയാണി പെരുന്നാളിന് കിട്ടി ബീഫ് കുറച്ചുകൂടെ ബാക്കിുണ്ടായിനി അപ്പൊ ഇനി അധികം ഫ്രിഡ്ജില് അങ്കരിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ആ ഞങ്ങളൊന്ന് ബീഫ് ബിരിയാണിണ്ടാക്കി അപ്പൊ ബീഫ്ബിരിയാണിയും അതുപോലെ അതിലൊക്കെ കാബേജ് ഉപ്പേരിൊക്കെ ഉണ്ടാക്കി അങ്ങനെയാണ് ഒന്ന് ചെയ്ത് അതിന അരാത്രികൾക്ക ഉണ്ട് ആഹ ഉ